എന്തുവാ പരിപാടി ഫുഡൊക്കെ .
ഫുഡ് കഴിക്കല് കഴിഞ്ഞിട്ടില്ല എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്..
എന്റെ അത് ഒറ്റക്കായതൊണ്ട് പിന്നെ.. കുറച്ച് സമയം എടുത്തിട്ട് ഇങ്ങനെ.. ഉം എന്താണ് എല്ലാം ആയ..
ആഹ് ഫുഡൊക്കെ കഴിച്ച്..
കഴിഞ്ഞാ..
ഏഹ് വേഗം കഴിച്ച്..
അത് ശരി ആഹ് ആഹ്.
അതൊന്നുല്ല രാവിലെ ഭക്ഷണം കഴിച്ചില്ല അതൊണ്ട് നേരത്തെ ആക്കി.. നല്ല വിശപ്പ് അതാ പറഞ്ഞ നല്ല ടെസ്റ്റ്ണ്ട് ഞാൻ ഉണ്ടാക്കിയ കറിയില്.. അത് നിങ്ങക്ക് അത്രയും വിശന്ന് നിക്കണ അതുകൊണ്ട് രാവിലെ കഴിക്കാതെ വന്നപ്പളെ.. ഇന്നലെ വന്നിട്ട് ഇന്നലെ ഇപ്പ കുറച്ച് ലീവ് ഉണ്ടായല്ലോ അപ്പൊ വീട്ടിൽ പോയിട്ട് വന്ന പ്പൊ കുറച്ച് പൊടിന്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പൊ ഉള്ള പൊടി.. കടി ഉണ്ടാക്കിട്ട് അപ്പൊ പിന്നെ മക്കള് സ്ക്കൂളിൽ പോണല്ലെ അവര് വയറ് നിറച്ച് കഴിക്കട്ടെ.. ഭർത്താവ് ഡ്യൂട്ടിക്ക് പോന്നല്ലേ അപ്പൊ ഓലെക്കെ വെച്ച് കൊടുത്ത്.. അപ്പ പിന്നെ ഞാന് എന്താണ്.. ഇന്നിപ്പോഴന്നും വേണ്ട അപ്പം ചായ കുടിച്ച് കാൽ ചായ കുടിച്ച് വെറും ചായ ഒന്നും ഇല്ലായിരുന്നു.. മറ്റെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ബേക്കറി എന്തെങ്കിലും ഉണ്ടാവും അതും ആഹ്.. എന്തെങ്കിലും ഒരു പൊരിയൊക്കെണ്ടന്ന് കുറച്ച് ദിവസായിട്ട് ഇവിടെ ഇപ്പം ഒന്നും ഇല്ല.. നമ്മൾ വന്ന ഇവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ പോകുമ്പോൾ നമ്മൾ ഒക്കെ ഒഴിവാക്കും കൊണ്ട് പോകും..
ആഹ്..
പിന്നെ അവിടുന്ന് വരുമ്പോ ഇങ്ങട് കൊണ്ട് വരൂല അവിടെ ഇട്ട് പോരും. അവിടെ പോയാ ചെലപ്പോ തിന്നാണ്ട് ഇട്ക്കെന്നെല്ല്യ മറക്കെന്നെയ്യും.
മറന്നോവും ഇങ്ങട്ട് വരുന്ന ബേജാറില് ഒന്നും ഓർമ്മയുണ്ടാവില്ല.
ആഹ് അപ്പ പിന്നെ ഞാന് ഇന്ന ഇന്നലെ വന്നപ്പോ പിന്നെ ഇവിടെന്നൊന്നും മേടിച്ചില്ല. വേഗം ഇവിടെ ഇണ്ടായിന്ന തക്കാളിട്ട്കാണ്ട് കറി വെച്ചികാണ്ട് ചോറും വെച്ചികാണ്ട് ഇന്നലെ രാത്രികാത്തത് അങ്ങനെ ആണ്ട് കയ്ച്ച്..
അതും അല്ലാ നമുക്ക് വെശപ്പ് പ്പ് അധികം ഇണ്ടാകുമ്പോ തിന്നുന്ന ഭക്ഷണത്തിന് ഭയങ്കര ഇതായിരിക്കും രുചിയായിരിക്കും നല്ല
അതാണ് അങ്ങനെ കഴിക്കണം വെശപ്പറിഞ് കഴിക്കണം.
ആഹ ആഹ് എന്നാല്ലാ ഞമ്മള് ഓൺലൈന്ല് നിക്കും.
ഇഞ്ഞിപ്പ ങ്ങള അത് മീനല്ല ഇന്ന് ചിക്കൻ കൊണ്ടുന്നത് കൊറച്ച് കറി വെച്ച്. ഇവിടെങ്ങനെ കൊറച്ചിച്ചെ കൊറച്ചിച്ചെ കിട്ടും. നമുക്ക് നൂറിനോ അങ്ങനെയൊക്കെ കൊറേശെ കിട്ടും. ഒന്നായിട്ട് മെടിക്കണംന്നില്ല. ഉം ഇന്ന് പിന്നെ അങ്ങനെ കൊറച്ച് വേടിച്ചിട്ട് ഒരു കറി വെക്കാന്ന് കരുതി. വേറെന്നും ഇല്ലെ? പപ്പടം കാച്ചി അത്ര തന്നെ.
അത്ര തന്നെ അതന്നെ പോരെ.
ഏഹ് വെശ്ക്കുമ്പോ അത് തന്നെ ധാരാളം. ഒരു ഉള്ളിച്ചമ്മന്തി ഇണ്ടായാലത്
ആഹ് അതന്നെ ധരാളം. അത് ആഹ് പിന്നെ ഇനിയിപ്പം കുട്ടികളെപ്പ വരുവാ?
ഓനൊര് മൂന്നര ഒക്കെ ആകുന്ന സമയത്ത് ചെറുത് വരും. കൊർച്ച്‌ കഴിയുമ്പ രണ്ട് ഒരു അര മണി അത് കഴിയുമ്പോത്തിന് അടുത്തത് വരും.
അയ്ശെരി. രണ്ടാളും വേറെ വേറെ സ്ക്കൂൾള്ളാ?
വേറെ വേറെ സ്കൂളാണ് വേറെ വേറെ ഏരിയെണ്.
ആഹ് ഓഹ്
നല്ല ഡിസ്റ്റൻസ്ണ്ട്. ഒരാക്ക് നടക്കാനാണം ഒരാള് ണ്ട്.
ഓഹ് എടങങ്ങേറല്ലേ അതല്ലേ കൊറച്ച് ദൂരെ എല്ല ആവും മ്പം മഴയു ആണ്.
ഉം
ഉം അതോണ്ട് വല്ലാത്തൊരു കഷ്ടായിരിക്കുല്ലേ.
വണ്ടിയില് പോണോർക്ക് പിന്നെ കൊടെന്നും കൊടുത്തയക്കണ്ട. നടക്കുന്നത് കോ ട്ട് വേടിച്ച്. അപ്പപിന്നെ കോട്ടൊക്കെ ഇട്ടാണ് പോ
ആഹ്. ന്നാലും നടന്ന് പോകുമ്പോ അതും എടങ്ങേറന്നെ കോട്ടായാലും മഴയത്ത്.
നല്ല നല്ല ഇതാണെ. നല്ല തെരക്കുള്ള ഏരിയയോണ്ടേ പേട്യാണ്. പ്പൊ പിന്നെ കൊടാവുമ്പം ഇനി കൊട കൊളത്തിങ്ങാണ്ട് ബസൊക്കെ പോണ ബസ്സുകൾ അങ്ങട്ടും ഇങ്ങട്ടും മൽസ സരാണ്. എല്ലോട്ത്ക്കും ഇവട്ന്ന് ബസ് പോവ്ണ്ട്. അപ്പൊ പ്പം കൊളത്തി പോവും കൊട കൊണ്ട്. അപ്പ കുട്ടി അയ്ന്റെ അടീക്കാണ്ട് പോയ ഓല് കാണൂലല്ലോ ചെറീറ്റങ്ങളല്ലേ.
അതന്നെ
ആഹ്, എന്നിട്ട് ഞാന് കോട്ടാക്കേ ഇനി എന്നിട്ടന്നെ പറയ്ണ്ട് നല്ല കാറ്റ് വന്ന കോട്ടിന്റെ ഉള്ള്ക്ക് അടി കൂടി കേറൂന്ന്. പൊഴേന്റെ പാലന്ന് കടന്ന് വരുമ്പോ അല്ല അങ്ങനത്തൊര് ബുദ്ധിമുട്ട്ണ്ട്ന്ന് പർഞ്.
അതന്നെ. ചെറിയ മക്കളും അല്ലേ അവര്ക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റൂല ല്ലോ. അവര്ക്ക് അത്രല്ലേ ബു ഉം വെയ്റ്റ് അതന്നെ അതുവല്ല അ എന്ത് ചെയ്യണന്നുള്ളത് കിട്ടില്ല ചെറിയ ബുദ്ധിയല്ലെ ചെറിയ മക്കളല്ലെ.
പിന്ന അങ്ങൻത്തൊര് കാറ്റ് അടിച്ചിട്ടില്ല. ഓഹ് ഒരീസത്തെ അങ്ങനെ നല്ലൊരു ഊക്കുള്ള കാറ്റെ പൊഴൻ്റവ്ടുന്ന് അടിച്ചിക്ക്ണ്.
അഹ്ശരി
അപ്പൊ വലിയ പാലല്ലേ അപ്പം ബസ്സൊക്കെ പോണതല്ലേ അപ്പപിന്നെ അയിൻ്റൊരു അരൂകൂടി ഇങ്ങനെ വരുമ്പം ആ ഒരു പാലത്തിന്റെ അവ്ട്ന്ന് നല്ല കാറ്റടിച്ച് അപ്പം ഞാൻ തന്നെ പാറുട്ടോ ഇമ്മാ ഇതിന്റെ ഉള്ള് ക്ക് കാറ്റ് കേറീട്ട്. അങ്ങൻത്തെ കന ള്ളത്
അയ് ശരി പിന്നെ
ച്ച് ലെങ്ത് ആക്കിയിട്ട് ഇടുത്തതാണെ. അപ്പം കൊർ കൊർച്ചധികം ലൂസൂണ്ട്. ബാഗും അയ്ല് കൊള്ളണ്ടേ വിചാ
ആഹ് ബേഗ് കൊള്ളണം ആഹ്
ആഹ് അപ്പൊ കൊറച്ച് ലെങ്താക്കിട്ട് ഇട്ത്ത്. പിന്നെ ബാഗ് സുഖായിട്ടയ്ൻ്റെ ഉള്ള് ക്ക് കേർണെ ഒരു ബേ കൊ കോട്ടക്കണ്ടായ്നി. പക്ഷെ അപ്പത്തെ ആ ഒരു ബഡ്ജറ്റില് ന് താങ്ങൂലേര്ന്ന്. അപ്പം പിന്നെ ഞാന് ഒന്നിച്ചാണ്ട് മുട്ടിച്ചതാണ്
നമ്മക്ക് സാധനം വേണേ ന്താനും എന്നാ നമ്മൾ അയ്‌നെറ്റള്ള പൈസിം ഞമ്മളെട്ത്ത് ഉണ്ടാവേ ഇല്ല.
ചെല സമയത്ത് അങ്ങനെയാണ് ആവശ്യം നേരത്ത് കയ്യിൽ വേണ്ടേ
കയ്യിൽ ണ്ടാവൂല്ല കാരണം ഇപ്പത്തെ പ്രത്യേകിച്ച് ഇപ്പത്തെ കാലാവസ്ഥേല് അതൊട്ട് കിട്ടുന്നൊ ആഹ് ഇപ്പൊ തക്കാളിക്ക് എത്രയാ നാപ്പ ത്തെട്ടുർപ്യ ആയി. പിന്നെ എന്ത് പറയാനാ ഭക്ഷണം കഴിക്കാൻ തന്നെ ഇപ്പൊ പേടിച്ച് പേടിച്ച് ഭക്ഷണം കഴിക്കണം അങ്ങനത്തൊരവസ്‌ഥ്യാ.
ഇനി ഇപ്പോ സീസണ് സീസൺ ടൈം ആവുമ്പോ നല്ലം കൂടും. എങ്ങനെ മഴൊക്കെ ഉണ്ടൊവ്ടെ? മഴൊക്കെണ്ടോ?
എള്ളോ എന്തൊരു മഴന്നാ പറയണ്ടെ നേരം വെൾത്തേരേ മഴ. ചോർച്ചയില്ലാത്തൊരു മഴ
ഇന്നാ വടെ ചോർച്ചെന്നേര്ന്നു ട്ടോ. ഇപ്പം നല്ല മഴ. രാത്രിയില് പെയ്തോ ഇല്ലേ ന്ന് ഇൻക്കറീല്ല. ഇന്ന് നന്നായിട്ട് ഉറങ്ങീക്ണ്. അതോണ്ടൊന്നും അർഞ്ഞിട്ടില്ല.
ടെ ഇന്ന് നേരം വെൾത്തരെ മഴയാ
ഉം ഇവടെ മഴ പെയ്ത മുറ്റം നെറഞ്ഞു നിക്കും. പാടത്തിന്റെ അടുത്തായോണ്ടന്നെ ആഹ്
ഇവടിം അങ്ങൻ തന്നെ. ഇവടെ വേക്കിലപ്പുറ എല്ലാം വയലാ. അതുകൊണ്ട് വെള്ളം നല്ലണം കേരി നിക്കും. അതുകൊണ്ട് അതൊരു പ്രശ്നം വേറെ എന്നാ ചെയ്യാ
വെള്ളത്തിന്റെ ഇത് വര്ന സമയത്ത് ഇവടെ അകത്തുക്കും വെള്ളം വരും.
ആഹ് വെള്ളം അതാ ഉം പകുതി ആറു മാസം കരയിലും ആറു മാസത്തി വെള്ളത്തിലുംന്നും പർണ പോൽത്ത അവസ്ഥ.
രണ്ട മൂന്ന് പ്രാവശ്യപ്പോടെ വെള്ളം കേയറിട്ടാവും എന്നിട്ട് പിന്നെ അപക ചെയത് അതൊന്നും നരപ്പൊക്ക നരച്ച ഇന്നല്ല മൂന്ന് ദിവസൊക്കെ വെള്ളം നിന്നിട്ട്
ആഹ്
കറുപ്പൊക്കെ ഒന്ന് നരച്ച് ഒരു ജാതി കളറായിരുന്നു പിന്നെ അതൊക്കെ മാറി കഴികി കഴികി തുടച്ച് തുടച്ച് മാറി ഓഹ് പറയാനണ്ടോ പിന്നെ ഉള്ളില് പോകുമ്പോളൊക്കെ പേടിയല്ലേ ആഹ് അടുപ്പിന്റെ അടിയിയില് അങ്ങനത്തെക്കെ ഏരിയിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവോ എന്നുള്ള
ഇവിടെ പാമ്പിനേക്കാളും പേടിക്കേണ്ടാ നമുക്ക് നായിക്കളിയാ
ഉം അതൊണ്ട് ഇവിടെ ടൗണ ആയൊണ്ടും ഓരോ ശവർമ്മ അൽഫാമുള്ള കടാൾ ഉണ്ടായോണ്ടും
ആഹ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ പിന്നെ സാധാരണ എന്താ പറയാ ഒരു ഗ്രാമം തന്നെയ ഇവിടെ ഇവിടെ പിന്നെ ടൗൺല്ല പക്ഷെങ്കില് എന്താ പറയാ നായ്പട ഭയങ്കരം കുട്ടികൾ പോവുന്നത റ്റള കൊള്ള പാഞയഞ്ഞ കാരണം ഇവർക്ക് ഭക്ഷണൊന്നും കിട്ടുന്നില്ലല്ലോ ഈ നായ്ക്കൾക്ക് വേണ്ടുന്ന ഭക്ഷണ
ആൾക്കാര് ഓടിച്ചിട്ടേ അവര് നേരെങ്ങ വീടുകളൊ ഓടണ് രണ്ട് പുറവും മുറ്റത്തിന് ഗേറ്റ് വെച്ചിക്കാണ് കാരണം ഇറ്റങ്ങൾ തിരുമ്പികോണ്ട് നിക്കുമ്പം ബാക്ക് കൂടണ്ടി വന്ന്ട്ട് നമ്മളെ അടുക്കള പൊറത്തല്ലെ തിരുമ്പ് അപ്പൊ മുമ്പാട്ത്ത് കൂടി അപ്പർത്ത് കൂടെ ചുറ്റി വന്ന്ക്കാണ്ട് നമ്മള് താക്ക അപ്പ ര കൊറേ കേറ്റി വെച്ച്ക്കാണ്ട് പൂട്ടിട്ടക്കാണ് ഇന്നട്ട് കുപ്പിയിലാക്കിങ്ങാണ്ട്
ആഹ്
പൂ പൂട്ട് തുരുമ്പുടുക്കുല്ലോ അതുകൊണ്ട് അങ്ങനെയക്കെ കാട്ടിട്ടക്ക.
അള്ളോ ഇവടെ എനിക്ക് ഇപ്പൊ രണ്ടീസം മുമ്പ് തന്നെ ഒരു കുഞ്ഞ് മദ്രസയിലേക്ക് പോന്നതാ ഈ കുഞ്ഞന്റെ ബേക്കി തന്നെ ഓടിയിട്ട് കുഞ്ഞന് അപ്പാടെ വീണ് മദ്രസ തന്നെ വീണ് കൈയ്യിന്റെ ഇത് അപ്പാടെ ഒടിഞ്ഞ് പോയിക്ക്.
അതുകൊണ്ട് ഇച്ച് പേടിയാ അപ്പോ ഞാൻ ഇന്നെ ഓടിച്ചതാവുല ഞാൻ നായിനെ കണ്ട് പേടിച്ച് ഓടിയതന്നാവോ. നല്ലൊരു അനുഭവണ്ടായിരുന്നു ആണ്ട് വീണ് നായി ഓടിച്ച പേടിച്ചിട്ട് എന്താ പേടിന്റെ ഊക്കോണ്ടന്നറീല. രണ്ട് ചാട്ടം കൊണ്ട് ഞാൻ വീട്ടിലെത്തി പക്ഷെ ഒരെറ്റ വീഴല പേടിന്റെ ഊക്കോണ്ട്. ഇന്റെ കാറിന് താഴക്കെ റോട്ട്ക്കത്തിട്ട് ആൾക്കാര് ഇവട്ന്ന് ഓ വന്ന്ട്ട് ആരാണ്ന്ന് കര് ക്കാണ്ട് ആള് കൊറവായിട്ട അപ്പത്തെ പേടില്ല അപ്പരു കൊറവൊന്നും നിച്ചല്ലല്ലോ.
അല്ല അന്നൊരു അതാ പറയാ അതല്ലെ കൊറവൊന്നും നോക്കൂല അല്ലാതെ എങ്ങനെക്കെ രക്ഷപ്പെടാനല്ലേ നോ ക്കൊള്ളു അന്നേരം കൊറവ് നോ ക്കീട്ട് നമ്മള് മെല്ല ഒര് മെല്ല മെല്ല പോയിട്ടിണ്ടെങ്കില് നമ്മക്ക് ആ കടി കിട്ടൂലേ.
ആ അതോണ്ട് രക്ഷപ്പെട്ട് ആൾക്കാര അപ്പോത്തിനും ഓടി വന്നോണ്ട് രക്ഷപ്പെട്ടത് തന്നെയാണ് അതാണ്ട് തിരിഞ്ഞു പോയി. അവടെ വീണപ്പളാണ് അതിന്റെ എട്ത്ത്ക്ക് വര്നേ അഹ് ഇന്നെ ശ്രദ്ധിച്ചല്ല ഞാനഹ് ഇന്നെ അഹ് ഇന്നെ കണ്ടപ്പോ ഒരു മോർല് കൂടി ഞാൻ പേടിച്ചതാ
ഉം എന്താ പറയാ പക്ഷെ ചിരിക്കാനുണ്ട് കരയാനുണ്ട്ന്ന് പറയുന്നത്തൊര അവസ്ഥല്ലേ.
അന്ന് അങ്ങനെ രക്ഷപ്പെട്ട് പിന്നെ കൊർച്ചീസക്കെ മടിക്കെണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പളൊക്കെ. പിന്നെ അത് സെറ്റായി ചെറിയ പ്രായത്തിലാണേ ഉം നിങ്ങൾ ഫുഡ് കഴിച്ചില്ല എന്തൊക്കെ ഇണ്ടാക്കി?
ഞാനിന്ന് ചോറും പിന്നെ വേളൂരിക്ക ഇണ്ടേനു. അതിനെ കൊണ്ടരു മൊളക്ട്ട കറിം വെച്ച് കൊഞ്ചത ക്കൊണ്ട് വേറൊരു കറിവാട ഒക്കി വെച്ച് ഞ ആണുങ്ങളൊന്നു ഇല്ലല്ലോ ഞമ്മളന്നെല്ലേ ഉള്ളൂ.
ആഹ്
അതൊണ്ട് പിന്നെ അങ്ങനെ ഒത്ത ഒപ്പിച്ചിടാന്ന് പോവാന്ന് കര്തി.
അദങ്ങനേണ് ആണ്ങ്ങള് ഇല്ലാന്ന് ഇണ്ടെങ്കില് അ
ആ തട്ടിപ്പന്നേ കാരണം കഴിക്കോ ആണ്ങ്ങളെന്തെ ക്കീല് എല്ലാം മാണം പപ്പടം മാണം ചമ്മന്തിവാണം പ പച്ചടിയോ കി ചെടിന്ന് പറഞ്ഞോലേ എല്ലാ സാധനുംമാണം അയ്നിപ്പ്ള്ള ഇതില്ല. ആ അയ്നുള്ള കപ്പാസിറ്റി ഇല്ലാത്തോണ്ട് ഞാ വിചാരിച്ചേ ഇള്ളതോപ്പിച്ചിട്ടാണ് ഒത്ക്ക. ഇതുവരെ ഇണ്ടേനേ നാല് മാസം വരെ ഓർ ഇണ്ടേനു ഇപ്പം മിനിഞ്ഞാന്ന പോയത്.
ഉം അവടെ അവര് അവിടിം അങ്ങൻതന്നെണ് കഴിക്ക്ണത് കൊറഞ്ഞ രീതിയില് ഒരീ സണ്ടാകീട്ട് അങ്ങനെ ഫിഡ്ജി കേറ്റുന്നു എർക്കുന്നു അങ്ങനെന്നേ അല്ല കൂട്ടാമാരോന്നിച്ചുള്ളോരാണെന്ന്ണ്ങ്കി പിന്നെ ഓല് എന്താണ് ഒരീസൊരാള് വെക്കും ഒരീസൊരാൾ വെക്കും അങ്ങനെ രസായിട്ട് അങ്ങനിം പോകും.
അതന്നെ
ചെൽപ്പോ ഒരു കറിയക്കെ വെച്ചാ ഓലോരാഴ്ച്ചക്കെ കൂട്ട്ത്രേ ഇന്നാ പിന്നെ ഓല് ഗൾഫിന്ന് നാട്ട്ക്ക് വന്നാലോ. ഒൽക്കന്ന് രാവിലെ ഒന്ന് വേണം ഉച്ചക്ക് വേറെ വേണം വൈന്നേരം വേറെ വേണം ഞാനറിം ഇതൊക്കെ തല്ലെ ഇങ്ങട്ട് ഇങ്ങനെല്ലല്ലോ അവിടെ പിന്നെന്തിനാ ഇങ്ങനാക്ക്ണ് ഞാകഴിക്കുമ്പളല്ലേ ഞാൻ കയ് കുമ്പോളല്ലേ ഇങ്ങക്കും നല്ലത് കഴിക്കാപറ്റ് ഒള്ളൂ ഇങ്ങളും ഇവടെ അങ്ങനോക്കേ തന്നെല്ലേ കഴിക്ക്ണന്നത് എന്ന്ള്ളതാണ്
ആഹ്‌ പക്ഷേ അമ്മള് വിജാരിക്കും അന്നല്ലെങ്കില് എന്തെങ്കിലൊക്കെ തട്ടിപ്പാക്കിട്ട് അ ഒപ്പിക്കാന്ന് വിജാരിക്കും പക്ഷെ അത് നട കേല്ല്യ ഇവരടേല് ഉ ഉപ്പേരിവേണം പപ്പടം മാണം ക പച്ചടിവാണം കിച്ചടിവാണം
പണി കൊറക്കാന്ന്ള്ളതാണ് അതാണ് വിഷയം പണി എങ്ങനേങ്കിലും കൊറ് ക്കാപറ്റോന്നോക്കും
പക്ഷേ അതട്ടും കൊറയൂല്ല നമ്മക്ക്
ഉം
ഉം ഞമ്മക്ക് അത് കൂടുതലായിരിക്കും ഒരിക്കലും ഒരു ഒരിക്കപ്പാട് കിട്ടൂലന്നേരം
ഞാൻ വിചാരിക്കും എനക്ക് മാത്രേള്ളൂന്ന് നോക്കുമ്പല്ലാർക്കും അതന്നെണ്ല്ലേ
എല്ലാ സ്ഥലത്തുങ്ങനൊക്കെത്തന്നെ ആണ്ങ്ങള് ഇല്ല്യന്നുണ്ടെങ്കില് മക്കക്കന്നെ ഫുള്ള് പഴയ ചോറുണ്ടെങ്കി അതങ്ങട്ട് ഫ്രിഡ്ജ്ന്ന് ഡ്ക്കുന്നു തൾപ്പി വെക്കുന്നു കൊടുക്കുന്നു അല്ലെങ്കിലോ അതാണ്ട് പൊറത്ത് കിടുന്നു വേറെ ചോറ് വെക്കുന്നു.
അത് ന്നാശരിയടാ ഞാൻ വിളിക്യ.
നല്ല മഴ ആയിട്ടേ എന്തൊരു മയേണ് ആഹ്
ആഹ്‌ ശരി ഓക്കെ